ഹലോ ആഹ് പറഞ്ഞോളൂ ആ കേൾ ക്ക്ണ്ട്
ആഹ് എന്തായി ഊണൊക്കെ കഴിഞ്ഞാ?
ആഹ് ഭക്ഷണം കഴിച്ച് ചായ കുടിക്കാനായി.
ഉം എന്താർന്ന് ചോറ്ന്?
ചോർന്ന് മീൻകറീം മീൻവറ്ത്ത്വതേനി
ആഹ് ഞങ്ങക്ക്വതാ മീൻകറിം മീൻവർത്തതാർന്ന്. വൈകുന്നേരെന്താ സ്പെഷ്യല്?
സ്പെഷ്യല് ഒന്നുണ്ടാക്കിട്ടില്ല ഇന്നലെ കൊട്ന്നത് ണ്ട് വടെ മാൽ പ്പൊരി.
ആഹ്
ഉം ഇന്നലെ വിര്ന്നാര് വന്നിനിം അപ്പൊല് കൊട്ന്നെനെണ്ട്.
ആഹ് വീട്ടിലെങ്ങന്യാ ചെടികളൊ ക്കെണ്ടാ പച്ചക്കറികളൊക്കെണ്ടാ?
ചെടികള് കൊറവാണ് ഇഞ് വെക്കണം.
ആഹ് പച്ച
പച്ചക്കറ്യൊക്കെ ഏഹ് ഇല്ലാ ഏഹ് ഞമ്മളിപ്പോ പെരപ്പണീലാണ് അപ്പൊ പിന്നെ അയ്മക്ക് നോക്കിട്ടില്ല.
ആഹ്
പെരപ്പണികഴിഞ് ആഹ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വാണം ആഹ് ഇഞ് പെയ്ൻ്റടിക്കാനും കൂട്യൊളളൂ. അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്‌മെക്ക് നോക്കാല്ലേ അതും പെരിപ്പണ്യൊക്കപാടൊന്നും നട
നടക്കൂല ആഹ് മക്കളൊക്കെ വന്ന അതാ സ്കൂളി പോയിണ്ടാ?
ആഹ് ഇല്ല വന്നിട്ടില്ല. സ്കൂള് പോയിന് ഒരാൾ ഇവിടെ ഇണ്ട്.
ആഹ് കെടക്കാർന്നാ?
ഇല്ല കെടക്കല് കെട ക്കും പക്ഷേ ഒറങ്ങൊന്നില്ല.
ആഹ്.
ഫോണും കണ്ടങ്ങനെ കെടക്കന്നല്ലാതെ ഒറങ്ങുല ഉം. ആഹ് ഇല്ല്യ പോയിട്ടില്ല്യേനി ടൂറ്
ഏഹ്.
ക്കെ ശല്ല.
സ്പെഷ്യലൊക്കെ എന്തേലൊക്കെ ഇണ്ടാക്കുവാ.
പെഷ്യല് ഏഹ് ഇണ്ട ക്കലക്കണ്ട് എന്തെലൊക്കെ.
ഏഹ് രാത്രി ഒക്കെ എങ്ങനെയാ ചോറാണോ ചപ്പാത്തിയാണോ?
ചോറാണ് തിന്നത് ചപ്പാത്തിയല്ല ചോറ്
ഉ
രാവിലെ വെക്കും പിന്നെ ഉം ചക്ക് തന്നെ ആക്കുമല്ലോ രാവിലെ തന്നെയണ് റെഡി ആ അ പിന്നെ കുന്നൽ പിന്നെലരു പോക്ക് പോവില്ല. ഭക്ഷണം ഉണ്ടാക്കൻന്നണ്ട് ഒക്കെ രാവിലെ തന്നെ റ ഡിയാക്കും.
ആഹ് ആഹ് ആഹ് ടൂറൊക്കെ പോണ് ഇഷ്ടല്ലേ?
ടൂറ് പോവൻ ഉം.
രാവിലെ ഉണ്ടാക്കും ഉച്ചക്ക് അല്ല ഉച്ചക്കത്തെ രാത്രി എടുക്കുമ്പോ അല്ലാണ്ട് സ്പെഷ്യൽ വേറ ഒന്നും ഉണ്ടാക്കും ഒന്നുല്ല. അതൊക്കെ തന്നെ കഴിക്കു. ഉം.
റ്റൂറ് പോന്നത് ഏ മഴ ഇന്ന് കൊറച്ചൊര് മഴുയുണ്ട് ഇന്നലേം ഇങ്ങൊട്ട് പ്പൊ വെകുന്നേരം വല്ല്യൊരു മഴണ്ടാർന്ന് പിന്നെ വെയിലേനി
ആഹ ആഹ്
ഇന്നിപ്പോ വെയിലൊന്നും കാണുന്നില്ല ഇിന്നിപ്പോ ഒരു മഴക്കോളും പോലെ
മൂടിക്കെട്ടാണല്ലെ
ഉം
ഉം ഉം മഴയൊക്കെ പ്പെ ഇവിടെ മഴയില്ല ഇന്നൊന്ന് രാവിലെയൊന്ന് പൊടിഞ്ഞാർന്ന് ഉച്ച കഴിഞ്ഞൊക്കെ വെയിലുണ്ടാർന്ന്
ഉം
ഉം അവിടെ മഴ പെയ്താ എങ്ങനെയാ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുവോ
ഉം വെള്ളപ്പൊക്കൊന്നും ഉണ്ടാവില്ല
ഉണ്ടാവൂല വെള്ളം കേറണ സ്ഥലം അല്ലാല്ലെ ആ ആഹ് ആഹ് വേറെന്തൊക്കെയ വിശേഷം
വറെ എന്താ ഇവിടെ ഇവിടെ മഴ അല്ല എന്തായാലും വെയില ആവാണ് ഏ പക്ഷെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്
അതേല്ലേ ആ വേനല്ലാവുമ്പല്ലേ
അങ്ങനെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് ആഹ് ആഹ് അ വെള്ളോക്കെ അടു ത്തൊക്കെ അടുത്തന്നൊക്കെ എടുത്തോണ്ട്‌ വരുവാ അതാ പ മറ്റേ പൈപ്പുണ്ടോ പഞ്ചായത്തിന്റെ പൈപ്പൊക്കെ ഇണ്ടോ
ആ പൈപ്പുണ്ട് നാ വ വെളിലൊരു പൈപ്പുണ്ട് അയിന് വേനല ആവുമ്പോ വെള്ള കൊറെയും അപ്പൊ പിന്നെ കുറെ വീടുകളുണ്ട് അപ്പൊ ആ വീടുകൾക്കൊക്കെയ ഉള്ള കണക്ഷന് ഒരു കെ കിണറ്റന്ന് ആവുമ്പോ പിന്നെ വെള്ളം കൊറവായിരിക്കും.
ആഹ്. മറ്റേ വെള്ളമൊക്കെ അടച്ച് തരെരിക്കല്ലോ വീടുകളിലൊക്കെ വെള്ളമൊക്കെ വന്ന് വെള്ളമൊക്കെ
ആഹ് അങ്ങനെ കൊടുക്കണ്ട് അങ്ങനെ അടിച്ച്കാണ്ട്
യാഹ്.
നിക്കിവിടെ വെള്ളമൊക്കെ ഇണ്ടോ?
ആഹ് ഞങ്ങക്കൂടെ വെള്ളമൊക്കെയുണ്ട് വെള്ളത്തിന് ക്ഷാമ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഈം. പാട പാടവോക്കെ
പാടം കൊറച്ച് നീങ്ങിയ ദൂരോട്ടൊക്കെയാണ് ഇവടെ ഞങ്ങളുടെ ഭാഗത്തൊന്നുല്ല.
ഉം
ചക്ക ഒക്കെ കിട്ടലണ്ടാ
ആ ചക്ക ഒക്കെണ്ട് ചക്കയും മാങ്ങയും കണ്ടേ അതിനൊന്നും കു പറവില്ല
ചക്കയും കൊണ്ട് ആ ചക്കയും കൊണ്ട് എല്ലാം ഉണ്ടാക്കുവ
ആ ചക്കയുംആ ഏത് സ്ഥലമൊക്കെ ഉണ്ടപ്പ
ഉം ഉം
കാരട്ട് പവിപ്പിച്ചട്ടണ്ട് ആ പഴപ്പിച്ചു തിന്നു എന്ന ചക്കയടൊക്കെ ഉണ്ടാക്കും പക്ഷെ ആർക്ക് പറ്റൂല അതാണ് അ ചെക്കോണ്ടൊക്കെ എന്താ ഇണ്ടാക്കിയാലന്ന് പറ്റൂല
ആ കൂട്ട് ചക്ക കൂട്ടാനെ കെക്കവാ
വെക്കും പക്ഷെ ആറിട്ടന്നല്ല അതാണ് കുട്ടികൾ ഒക്കെ അവർക്കൊന്നും വേണ്ട നമ്മള് തിന്ന തീർക്കണൊക്കെ ഒരിക്ക പറ്റൂല അവല് ആ ക
ആ
ഉ
പിന്നെ വേറെന്തൊക്കെ വിശേ ആ അത് തന്നെ അവിടെ അടുത്ത് കടകളൊക്കെ ഉണ്ടാ സൂപ്പർ മാർക്കറ്റ്
ഇല്ല ഇല്ലല്ല വേറെ ഇവിടെ അടുത്ത് ഇല്ല കൊറച്ച് പോവണം ഇത് സൂപ്പർമാർക്കറ്റ് ഒക്കെ വേണ്ടി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്
ആഹ്
വലുതന്നില്ല അവിടന ഉണ്ടല്ലോ പക്ഷെ സൂപ്പർമാർക്കറ്റ് ഇല്ലാന്നള്ളു
ആഹ ആഹ
അങ്ങാടിക്ക് പോവണം വല്ലതും കിട്ടണ ന്നുണ്ടെങ്കിൽ
ആഹ ഞങ്ങക്ക് പിന്നെ എല്ലാ അടുത്തടുത്തണ്ട്
ആ
ഉം
അങ്ങനല്ല
വേറെന്തിട്ട് വീട്ടില് വേറെ എന്തേിലും മീനക്കെ വളർത്തുന്നുണ്ടെ
ഇല്ലല്ല അങ്ങനത്തൊന്നുംല്ല നങ്ങനെ പറഞ്ഞില്ലേ പെരപ്പണിയാ ഒന്നും ചെയ്യാനുള്ള ഇതില്ലമ്മ ഇവിടെ ഞങ്ങൾക്ക് അവിടെ ഇനിപെര വാണം പാർത്തിട്ട് വേണം എന്തെങ്കിലൊക്കെ ചെയ്യാൻ
പെരടെ പണിയൊക്കെ കഴിഞ്ഞാ
ആഹ
കഴിഞ്ഞ പെര പണി കഴിയാറായാ
കഴിയാറായി ഏകദേശക്കായി
ട്ടൈലൊക്കെ ഇട്ടാ
ആഹ ട്ടൈലൊക്കെ ഇട്ടു ഇനി പൈന്റിങ് ഉണ്ട് അ തുകൂടി കഴിഞ്ഞാല്
ആവാടകക്ക അപ്പൊ കിടക്കണ വാടകക്ക് ആ അമക്കളൊക്കെ വന്നാ
ഇല്ല വന്നിട്ടില്ല വരനായി തൊടങ്ങിലെ നാല മണി നാലര നാലേകാൽ ഒക്കെആവുമ്പോൾ ക്കിന്ന് എത്തും
ആഹ ആ മക്കൾ വന്നെന്താ കഴിക്കുന്നാ ചോറിഞ്ഞോ
ഇല്ല ചോറൊന്നുംല്ല ഒ ാ ൽക്ക എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കനൊക്ക വാ ണം
ആ
ഉം ബ്രേക്ഫാസ്റ്റ് എല്ലാണ്ടാക്കോ
ആ ഇണ്ടാക്കും
ബിരിയാണി മന്തി സ്പെഷ്യല ഒക്കെ ഉണ്ടക്കോ വെള്ളിയാഴ്ചയക്കെ
ബിരിയാണി ഉണ്ടാക്കും മന്തി മന്തിമൊക്ക ഇതുവരെ പോയിട്ടില്ലേണ്ട ബിരിയാണി നെയച്ചോറ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെൊക്കെ ണ്ടാക്ക ആ സ്പെഷ്യലി കുട്ടി സ്കൂളിൽ ശനി ഞായറെക്കെ
ആഹ് ആ ആഹ് മക്കള ഉള്ളപ്പോഴെല്ലാംണ്ടാ
ആഹ
ഉം പെരുന്നാളൊക്കെ അങ്ങനെയ ഉണ്ട